എന്ത് വാർത്താനം
ഓ ഇപ്പ ശരിയായില്ലേ ശരിയായില്ലേ
എവിടെ എന്തൊക്കെയ വർത്താനം എന്താ എവിടാ കേക്കണില്ലല്ലോ ആ ഒന്നുകൂടി നേരം പോലെ പറയ് ഇത് ക്ലിയർ ആണില്ല എന്നിട്ട് എന്താ പരിപാടി മഴക്കല്ലേ
അങ്ങനെ പ്രത്യ പ്രത്യേകിച്ച് പരിയാടികളൊന്നും ഇല്ല
ആഹ് ഞാനേ ഞാൻപ്പ എന്താ വിളിചേ ച്ചാലു നിച് ഇപ്പ ലാസ്റ്റ് ഒരു ബുക്ക് വായിക്കണ്ട അത് ഏത
ആഹ് ഞാനു ഞാനിപ്പോൊ മറ്റേ ഈ ബുക്കില എന്താ ഞാൻ ലാസ്റ്റ് വായിച്ചു തീർന്നത് മറ്റേ ജോസഫ് അന്നം കുട്ടി ജോസ് സ്നേഹം കാമം ഭ്രാന്ത് ആ ബുക്കാണ്പ്പ ഞാൻ ലാസ്റ്റ് വായിച്ചത്
ഇജ്ജ് നടക്കണില്ലേ നടക്കല്ലേ നടന്നാ ക്ലിയർണ്ടാവല
ആഹ്
ആഹ്
ഇപ്പ ഞാൻ വായിച്ചോണ്ടിരിക്കണത് എന്താ മറ്റേ അഖിൽ പി ധർമ്മജൻ എഴുതിയ പ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ലൊരു പുസ്തകം ആ
ആഹ് ആണില്ലേ ആ ഞാനിപ്പോ ലാസ്റ്റ് വായിച്ചത് നമ്മളെ ബഷീർ എഴുതിയത് ശിങ്കിരി മുങ്കി എന്ന ബുക്കാണ് ബഷീറിന്റെ ബുക്കുകളൊക്കെ നോ വളരെ മോട്ടീവായിട്ടും നല്ല ഒരു മനസ്സിന് നല്ലരു സമാധാനം തരും വായിച്ചാ തന്നെ ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് വായി ക്കാൻ പറ്റിയൊരു ബുക്കാണ് ഈ ബഷീറിന്റെ ബുക്കേള് എന്ന നിലയിൽ ഏ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൊ ജോസനെ കുട്ട ച അക്ക് കൂടുതൽ ബുക്ക നല്ല പുസ്തക നല്ല വായിക്കാനൊക്കെ ആണെങ്കിലും കൂടുതുംരോ വീഡിയോസ് ഒക്കെല്ലേരോ ഇന്റർവ്യസ് കാര്യങ്ങളൊക്കെ അത് കാണാന ഭയര താല്പര്യാണ് അതായത് ഇന്ന് കിട്ടുന്ന മോട്ടിവേഷൻ കാര്യങ്ങ അ രസം
അതെ അതെ ഞാനും ഞാന് ഇടക്ക് അത് കാണാറുണ്ട് കേട്ടോ എന്താ മൂപ്പരെ യൂട്യൂബിൽ കയറിയിട്ട് ആ വീഡിയോസ് കാണും
ആഹ
അപ്പോൊ ഉ അത് നഞമുക്കൊരു മോട്ടിവേഷൻ കിട്ടവാത്ത തന്നെ
ആ അപ്പൊ ഈ വ പറഞ്ഞാ നമ്മള ഇപ്പോൊ കുറച്ചക്കാരൊക്കെ വ വായനന്നില്ല നമ്മളെ ഇപ്പ യുവാക്കളുടെ വളരെ കുറഞ്ഞളൊന്നും ഇാണ് കാരണം എന്താ ചച്ചാല് ഫുള്് ഫോൺ ഉപയോഗം കാരണം എന്താണ് എല്ലാരും ഇപ്പോ മിന്റെ പിന്നാലും മറ്റ എന്റർൈമസ് അങ്ങനെ കയറ്റി നടക്കയാണ് ഇപ്പൊ വായനാതിൽ ഇതിപ്പോൊ സ്വതവേ എന്താണ് യുവാക്കളുടെ ജീൽ നന്നായിട്ട് ർമ്മിക്കണം എങ്ങനെ വെച്ചാലും ആ ചുരു ലോക ഇപ്പൊ പണ്ടൊക്കെ വായനാധീം നന്നായി ആഘോഷിക്കുന്ന സമയത്ത് ഇിപ്പോ വായനാധീനം എന്താണ പോലും അറിയാത്ത പോല ആൾക്കാരുണ്ട് ഏ ആഹ അപ്പൊ നന്നായിട്ട് എന്താണ് ഈ കൂടുതൽ വായിച്ചു നോിക്ക കൂടുതൽ സംസാരിക്കാനും മറ്റാൾക്കാരുടെ ഇടപഴകാനൊക്കെ കഴ്യാന്ന് വായിച്ചു ശ്രദ്ധിച്ചുോണം ആ പിന്നെ കൂടുതൽ അപ്ഡേറ്റ് ആകാനും കാലങ്ങളോട് കൂടുതൽ അറിയാന ക്വാണ്ടിറ്റി കൂടുതൽ വായിക്കും ഇപ്പ വായിക്കുകഞ്ഞാൽ എന്നൊരു ബുക്ക് എടുത്ത് വായി േണ്ട ആവശ്യംൊന്നുമില്ല ഇ നമ്മള മറ്റേ എന്താണ് നമ്മെ ഡി മു്യന്ത്രി വി ഡി സതീശന്റെ കാര്യം നോക്കിയാാണ് അദ്ദേഹം ഒരു ദിവസം നാല്പത് പേജൊക്കെ വൈകി തറ ഇത്രയും തിരക്കിലൊരു എന്താ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരാള് ഒരു ദിവസം നാല്പ്പത് പേജ് വായിക്കുന്നുണ്ടെങ്കിൽ നമ്മുക്ക് എത്ര വ്യവുണ്ട് അപ്പൊ നമ്മുക്ക്ി വളരെ എളുപ്പത്തില്ൽ വായിക്കാൻ പറ്റുന്നില്ലാണ് ഇതിലൂടെ പറയാല്
അതെ മൂപ്പരി അത്രത്തോളം വായിക്കുന്നുണ്ടെങ്കി പിന്നെ നമ്മുക്ക് എന്താണ് ഇത്ര നമ്മുക്കിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്നിട്ട് നമ്മക്ക് അതെ നഞമ്മൾ എന്നിട്ടും റെഡിിയല്ല വായിക്കാൻ കാരണം വ അതെ വായന എന്ന് പറയ ഞങ്ങൾ പറയുമ്പോൾ ഒരുപാട് ഉപാരൾ അതുകൊണ്ട് കിട്ടിട്ടുന്നുണ്ട്
ഉം ഉണ്ട്
ചില ചില ആളുകൾ പറയും നോവലൊന്നും വായിക്കരുതരുന്നു നല്ല അതെ അക്കാദി സ്ഡീസ്ഴി
ആ പ പഠനങ്ങൾ വായിക്കണം എന്താണ് അങ്ങനെ ആഹ
അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാതും വായിക്കണം ജോല് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെപ്പം അതൊരു ശരിയല്ലാ എന്നാണ് എൻറെ ഒരു അഭിപ്രായം കീ എല്ലാതും വായിക്കണം നമുക്കിപ്പോൾ നോവലിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയാണ് നമ്മുക്ക് സങ്കല്പ്പിക്കാൻ പോലും കഴിയാത്തതി നിന്ന് അദ്ദേഹത്തി്ന്റെ ജീവിതം അല്ലെങ്കിൽ ഓലെ അനുഭവങ്ങള്ൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോവയാണ് അതിപ്പോൊ ആ നമ്മള് എല്ലാം എല്ലാം വായിക്കണം എന്നാണ് എന്റെം
ആ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നാടുകളിലൊക്കെ പണ്ട് വായനശാല വളരെ വ്യാപജ എല്ലരു കയ്ൽ വായനശാലയത്തെ ഓോ ടിക്കറ്റുകൾ ഉണ്ടാവും അതെടുത്തിട്ട് അവിടെ പോയിട്ട് കാണുക അന്നേരം ഒരു ബുക്ക് എടുക്കുക അങ്ങനൊക്കെ ഉണ്ടാകും പക്ഷ എന്ന് പറഞ്ഞാല് വായനശാല വെറും ഒരു എന്താണ് ആശ്വാസത്തിനും അപ്പോൊ വായനാകരുടെ മുമ്പിലൊക്കെ പോയി നോക്കിയാൽ മതി അവിടെ വേറെന്തൊക്കെഈ പരിപാടികളാണ് അപ്പൊ വായിക്കാനും ഇതാക്കാനുംൊന്നും ആൾക്കാർ ഇല്ലാത്ത കൊൊണ്ടാണ് ഇപ്പൊ കൊറെേ അലസ്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പറയ ഇപ്പൊ നമ്മളെ ഞാൻ ലാസ്റ്റ് വായിച്ചരു എന്താണ് ൂടെ പറയണ്ട്ുക്കണ് ബീറി അതില് പറയഈ ആൾക്കാ വ അലസ തകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആൾക്കാരിപ്പോ എന്താണ് ലുട്ടാപ്പിയുടെ എന്തൊക്കെ പറഞ്ഞാല് പെട്ട ആൾക്കാാര് ആദ്യം വാണം പറഞ്ഞട്ട് പിന്നാലെ പോകവും അപ്പൊ അതൊക്കെ വെറും എന്താണ് ഈ ആഏഹ ഒരു ആൾക്കാരെ മോഹിപ്പിക്കാനും കബളിപ്പിക്കാനും മാത്രമുള്ള കാര്യങ്ങളാണ് അപ്പോൊ നമ്മള് കൂടുതൽ വ എന്താണ് വായിച്ച അതിന നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുംന്നൊക്കെല്ലേ അപ്പോ പരമാവധി ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചാല് യുവാക്കൾക്ക് വായിക്കാ താല്പര്യം ഉണ്ടെങ്കിലും കൂട്ടി വായിക്കണം വായിക്കുന്നില്ല അതാണ് വേറരു പ്രയാസം നല്ലത് കാരണം ഇന്ന് ഇപ്പ നമ്മുടെ സർക്കാരിൽ നമ്മുടെ സാധാണ സ്കൂളുകളില് അഞ്ച് ആറു പഠിക്കുന്ന കുട്ടിക്ക് കൂട്ടിവാ യിക്കൻ പറ്റുന്നില്ല വലിയ കാര്യല്ല കാരണം അത് വളരെ വ്യാപകമാണ് ഏ നമ്മൾ നോക്കിയൽ അ ഒരു കുട്ടിക്ക് ഹ് രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് കൂട്ടാൻ കഴിയുന്നില്ല ഗുണിക്കാൻ കഴിയുന്നില്ല ഹരിക്കാൻ കഴിയുന്നില്ല തലക്ക് ഭയര പ്രയാസകരമായ കാര്യങ്ങളാണ് ഇതിനൊക്കെ ഇങ്ങനെ ജനഹ ഈ സാല മുരെ സംഭ്രിച്ചിക്ക ചെയ്യിച്ചാൽ ഓൽക്ക് നന്നായിട്ട് വായനാശീലം പറഞ്ഞ കൊടുക്കുക നന്നായിട്ട് അവരെ അധിയാപകർ ശ്രദ്ധിക്ക ഇതില കൂടെക്കെ നമുക്ക് കൂടുതൽ തലമുറ പഠത്തിന കേന്ദ്രീകരിക്കാൻന്റെ അഭിപ്രായം എന്താ
അതെ ഞാനിപ്പോ തന്നെ അറിയ ഞാനിപ്പോ നമ്മളെ ഈ ഞമ്മളൊക്കെ ഈ പ്രായത്തിലെത്തി ആ് നമ്മളൊക്കെ ഈ പ്രായത്തിലെത്തുന്ന സമയത്തന് വച്ചതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് വായന ശീലം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൊ ഇപ്പോത്തെ ഒരു കാലഘട്ടം നോക്ക നോക്കുമ്പോ വളരെ ചുരുക്ക ആൾക്കാർ മാത്രേ ഉള്ളൂ വായനക്കാർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വായനാശാല എന്നൊക്കെ ഇപ്പോൾ വായനാശാലകളൊക്കെ ചില നാട്ടിൽ ഒള്ളൂ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ അവിടെ ചെന്ന് നോക്കുമ്പോഴുള്ള ഇതിൻ്റെ ഒരു ഇതറിയാം ഒരു മനുഷ്യന് പോലും അവിടെ ഇല്ല അപ്പോൾഞ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു വായനാശാല ഉണ്ടന്ന് പേരിനുണ്ട് പക്ഷേ വായനാശാല ഗ്രൗണ്ട് ഗ്രൗണ്ട് ഉണ്ട് എന്നള്ളൂ പറയാ അല്ലത വായനാശാല ഉണ്ട് അങ്ങനെയ ആൾക്കാർ അറിയില്ല ത് അവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്ത് വായനാശാല ഉണ്ട് വായനാശാല ഗ്രൗണ്ടിലേക്ക് എല്ലാവരും വരുമന്ന് പറയും അത്ര അങ്ങനെയാണ് എല്ലാരും അങ്ങനെയാണ് എല്ലാവരും അറിയപ്പെട്ടത് അവിടെ ഒരു വായനാശാല ഉണ്ട്ന്ന് അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്ക ഇപ്പോ തന്നെ വായന ഭയങ്കര ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ വായിക്കുന്നുള്ളൂ
ആഹ
വായന വായന നമ്മളെ കേവലം അറിവ് കിട്ടുള്ളല്ല നമ്മളെ ഒരുപാട് വികസിക്കാൻഴയിയ നമ്മള്
ആഹ ആഹ അത് ഈ സത്യം പറഞ്ഞാല് നമ്മളെ ഈ പഠനരീതിയാണ് ഇപ്പോ ഇങ്ങനെയയത് ഈ സർക്കാ സാധാ സ്ൂ പ്രൈവറ്റ് സ്കൂളുകും തമ്മിൽ ഉള്ള ബന്ധം എന്താണ് ഇടയിൽ ഒരു വ്യത്യസ വ്യത്യാസമാണ് ഇട്ടിരുന്നത് കാരണം ഈ പ്രൈവറ്റ് ആയി പഠിച്ച കുട്ടികൾന്നല്ലാതെ കൂടുതൽ വായിക്കാനും ഓലെ അക്കാഡമിക്സ് കാര്യങ്ങളിൽ എന്താണ് ക കൂടുതൽ എന്താണ് പങ്കെടുക്കാനൊക്കെ നല്ല താല്പര്യമില്ല കുട്ടികൾ ചെയ്യാൻ പക്ഷെ ഈ സർക്കാ സാധാ സ്കൂളുകൾ നോക്കിയ മതി അവര് എന്താണ് ഇതുമായി ബന്ധപ്പെടാനോ വായനക്കൊ യാതൊരു താൽപ്പര്യം ഇല്ലാത്ത കുട്ടികളയായിരിക്കും ഓൽ ക്കു കളിച്ചു നടക്കുകഅങ്ങനെ മസ് ഉണ്ട കാരണം എന്താ വെച്ചാല് അധ്യാപകർ അത്ര അവരെ ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്കുള്ള പ്രയാസം ഏ അപ്പോൊ അധ്യാപകർ കൂടുതൽ അവരിലേക്കു ശ്രദ്ധ കേദീകരിരിക്കുക അവർക്ക് എന്താണ് ചെയ്യേണ്ടത് ചെയ്യുക കാരണം അധ്യാപകർ പറഞ്ഞാൽ അവരെ മാസം കിട്ടണ ഒരു ആ തുക മതി ഓല് അതിനെയാണ് നോക്കുന്നത് കുട്ടികളെ ഒരു എന്താണ് അദ്ധ്യാപന ഭാവിയെയോ മറ്റു കാര്യങ്ങളെല്ലാം നോക്കണ് മറിച്ച് ഇത് പറഞ്ഞാല് പ്രൈ പ്രൈവറ്റായത് പറഞ്ഞാല് ഓല് കേഷ് പെയ്സ കൊട്ത്ത് പഠിക്ക്ണ കാര്യങ്ങളാണ് അപ്പൊ അതിന്റേതായ ശ്രദ്ധ മാതാപിതാക്കള് നോക്കും അയ്ല് അപ്പതു കാരണം അധ്യാപകര് നോക്കും പക്ഷെ ബ്ടെർഞ്ഞാല് മാതാപിതാക്കള് നോക്കൂല കാരണം അവരെട്ത്ത്ന്ന് യാതൊരു പൈസ കാര്യങ്ങളൊന്നും ചെലവാണ്ല്ല അതിലൂടെ കുട്ട്യേള് വളരെ പ്രയാസങ്ങളിലേക്കാണ് നീങ്ങ്ണെന്നാണ്ക്ക്‌ പറ്യാലെ
ഇപ്പൊ ഞാനെന്നെപ്പോ ഞമ്മളെന്നെപ്പോ കൊറേ ടീച്ചർമാര്‌ ഇങ്ങനെ പറയാന്ന്ള്ളൂ വായിക്ക് വായിക്ക് ന്ന്ല്ല പറയ അതിനതേം പോലെ ക്ലാസ്സുകളിലൊക്കെ വായന ക കഴിവു മെച്ചപ്പെടുത്തും അങ്ങനെ എന്താ കൊറേ വികസന വികസിക്കുംന്നൊക്കെ പറയണംന്ന്ണ്ടെങ്കിലും കുട്ടികൾ വായിക്ക്ന്ന്ണ്ടോന്ന് ആരും ശ്രദ്ധിക്ക്ണ്ല അപ്പൊ സ്കൂ സ്കൂ വെ വി വിദ്യാലയങ്ങളില ക്കെ എനിക്ക് തോണെ ഏ ജ ഏ വെർതേ പറയാന്നല്ലാതെ കുട്ടികള് ബുക്ക് പുസ്തകം എട്ക്കുന്നുണ്ടോ അല്ലെങ്കി നല്ലൊരു ലൈബ്രറി പോലുപ്പോ ചെലെ സ്കൂളുകളിലില്ല അപ്പോ സ് നല്ലൊരു ലൈബ്രറി സ്ഥാപിക്ക അത്പോലെ കുട്ടികളെ അ അങ്ങോട്ട് വരാ ൻള്ള രീതിയില് നൽക്ക് ചെറ്യേ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹനങ്ങൾ നൽകി വായനയെ മെച്ചപ്പെടുത്താന് വാണ്ട കാര്യങ്ങള് ചെയ്യണം അപ്പം മാത്രാെള്ളൂ ഈ വായന വികസിക്കുള്ളൂ അല്ലാതെ പ്പോ കേവലങ്ങനെ സംസാരിക്കാ ങ്ങള് വായിക്കണം അല്ലെങ്കിൽ ക കയ്‌വ് മെച്ചപ്പെട്ത്തൂന്ന് പറയ്ണോണ്ടേയ്ര് ക്ക് തോൺണു അത്കൊണ്ട്
പറയ്പളേ ഞാനാദ്യായിട്ട് ബുക്ക് വായിച്ചാ അണക്ക് ഓർമ്മ വര്ന്നെ സ്കൂൾന്നന്നെ പ്പ ഞമ്മളീ സ സാദാ സ്കൂൾലൊക്കെ നോക്കിയാ മതി ബുക്കായ്റ്റൊരു ബൈക്കല് നെ ർച്ച് ബുക്കളായിട്ട് ഒ ന്താറയ നമ്മളെ സ്കൂൾകൾലേക്കൊരാള് വരും ന്നട്ട് ഇങ്ങനെ ഈ ബുക്കിന് പ ത്ത്‌രൂപയാണ് ന്നെന്താണ് ഇജ് നാളെ ട്ട് പോയിട്ട് വരുമ്പോ ഒര് പത്ത് രൂപ തന്നാ മതി അനക്ക് ഇഷ്ടമുള്ള ബുക്ക് കൾ എടുക്കാന്ന് പറഞ്ഞിട്ട് വെരും അങ്ങൻന്നെയാണ് ഞാനയ്ന്ന് ഒരു ആലിബാബയും നാപ്പത് കള്ളന്മാരും അങ്ങനെ ഒര് ബുക്ക് ആദ്യാട്ട് പെയ്സ കൊടുത്ത് വേടിച്ച് എന്താണ് കി കൂടുതല് കുട്ടികളെ കൂടുതൽ ആകർഷിപ്പിക്കാൻ എങ്ങനെച്ചാല് നല്ല ചിത്രകഥകളില് വായന തുടങ്ങ അതായത് കുട്ടികൾ ചിത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കണ്ട് കണ്ട് ആ ആ ചിത്രം എന്താ മനസ്സിലാക്കാൻ വേണ്ടി കുട്ട്യേള്ങ്ങെനെ വായിക്കും ഇപ്പൊ കൂടുതല് അങ്ങനെ എന്താണ് കേന്ദ്രീകരിച്ചിട്ട് കുട്ടികളെ എന്താണ് നോക്കാ ന്ന്ല്ലാണ് പറയാല്ലേ അപ്പൊ അന്നൊക്കെ ഞാന് എന്ത മൂന്നാനാല് ബുക്ക് എന്താർ എന്താണാ ചിത്രം ന്നറിയാൻ വാണ്ടീട്ട് ഓ ശെരി പിന്നെ ഇപ്പത്തെ ബുക്കില് ർഞ്ഞാല് എന്താ കൂട്തല് എന്താണ് ഇങ്ങനെ ഓരോ ഗണ്ടിക ഗണ്ടിക ഗണ്ടികായ്റ്റ് അപ്പൊ അത് പർഞ്ഞാ എന്ത കുട്ട്യാൾക്ക് പെട്ടെന്ന് എന്താണ് ഏ ശീ എന്താണ് പെട്ടെന്ന് ഒര് നീരസം തോന്നാനും ആ പെട്ടെന്ന് മട്ക്കാനും സാധ്യതണ്ട് അപ്പൊ എങ്ങനെയ്ച്ചാൽ കുട്ട്യാളെപ്പതന്നെ ചെറ്യ ചെറ്യേ ചിത്രകഥകളക്കെ അങ്ങനെ മെല്ലെ മെല്ലെ വായ്പ്പിക്ക അപ്പത് വായിക്ക്മ്പോ വായിക്ക്മ്പോ ഓൽക്കിതിന്റെ വായനയുടെ രസം കിട്ടും അ വാനോട് രസം കി ക്കുംമ്പോലെന്താവും ഏ മറ്റ് ബുക്ക്സ്കളും മറ്റു കാര്യങ്ങളൊക്കെ വായിക്കാനും താക്കാൻ തൊടങ്ങുന്ന്ല്ലാതാണ് എനിക്കു പറയാല്ലെ
ഞാന്പ്പ അനെ ഞാന്പ്പാേ ൻ്റെ ഒര് വായന തൊടങ്ങിയ ഞാൻ നോക്കുമ്പോ കളിക്കുടുക്ക വെച്ച് അങ്ങനെയെക്കെ പിന്നെ മദ്രസയിൽ പണ്ട് കുരുന്ന് ഒക്കെ കിട്ടിരുന്നു ഇപ്പ ആ സമ്പ്രദായം തന്നെ നിന്നു തോൺണു അതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ ചുരുക്കാണ് മദ്രസയിലും നമ്മളത്പോലെ വിദ്യാലയങ്ങളിലൊക്കെ നോക്കുമ്പോ വെച്ച് വായന വളരെ ചുരു പിന്നെ ചെലോല്ണ്ട് ആ ചെലാേല് എന്താ വായിക്കാൻ ശ്രമിക്കും പക്ഷേ ഓലാദ്യം തന്നെ എന്ത് കാട്ടും ഭയങ്കര പഠന മേഖല ആയിട്ട്ള്ള പുസ്തങ്ങള്ട്ക്കും അതോട് നമുക്ക് വായനത്തെ ചടക്കാണ് ഒറ്റടിക്ക് വെർക്ക്ന്ന രീ
ആ പിന്നെ പണ്ട്ർഞ്ഞാല് ആ പണ്ട് ർഞ്ഞാ ഞമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ മാസികകള് ഇപ്പ ഇജ്ജ് പറഞ്ഞ്ലെ കളികുട് ക്ക കുസുമം എന്താണ് കുസൃതി ബാലരമ ചന്ദ്രിക അങ്ങനൊ കൊറേ ചെറ്യെ ചെറ്യെ പതിപ്പുകൾണ്ട് അതിന്റെപ്പടൊന്നുല്ല ചെറ്യെ ചെറ്യെ ചിത്രകഥകള കാര്യ അവര്ക്ക് ഓരോന്ന് ചെയ്യാന്ട്ട അ എന്താണ് കടമ്പകള് അതൊക്കെ ഇപ്പളും ആ സാധനങ്ങളൊന്നും ഇപ്പ ഇല്ലാന്ന്ല്ലാണ് വളരെ വിരങ്ങളാണ് പണ്ട്ർഞ്ഞ കടകൾടെ മുമ്പിലൊക്കെ അത് നർച്ച്ണ്ടായിരുന്നു
അത് ശരിയാ വായന അതന്നെ നമ്മൾ നോക്കുമ്പോൾ വളരെ ചുരുക്കാണ് എന്തായാലും വായന വികസിച്ചാൽ മാത്രേ ഉള്ളൂ സമൂഹം വികസിക്കു പുള്ളൂ ആളുകൾക്ക് കൈിവൾ വികസിക്കുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാവുന്നെങ്കിലുംവായനലേക് ശ്രദ്ധ കൊടുക്കുന്നില്ലരുന്നു എന്തായാലും ഇത് പറയാണങ്കിൽ
ആഹ പറയണ്ട്ത് എന്നാലേ ഇജ്ജ് ഒരു നല്ല ബുക്ക് എടുക്ക് എന്നിട്ട് എന്താണ് ഇ പറഞ്ഞ ഏത ട്ടോ ഞാനൊക്കെ വിളിചാണ്ട് നന്നൊക്കെ ഇക്ക ബുക്ക് വായിക്കാലോ ശരി ശരി
സക്ക